ആ കേക്ക്ന്നില്ലേ?
ആഹ് കേക്ക്ണ്ട്.
എന്തൊക്കെ വർത്താനം?
നല്ലതന്നെ സുഖം.
ഫുഡ് കഴിച്ചോ?
ആ അവ്ടെ?
ആ കഴിച്ചു പ്പോ.
എന്താ സ്പെഷല്?
സ്പെഷ്യലൊന്നുല്ല സാധാചോറും മീൻക്കറിം. സൊയാബീനും അവടെ?
ഇവിടെ പ്രത്യേച്ചൊന്നുല്ല സാമ്പാറാ ഇന്ന് മീനൊന്നും കി ട്ടീട്ടില്ല.
ഏ ഇത് മീന് ഞങ്ങള് കൊൾ ത്ത് ത്തത്തെ മീൻനാണ്.
ഏ.
ഇവ്ടെ ഹസ്ബന്റ് മീൻ വളർത്തല് ണ്ട് അപ്പൊ അയ്ത്തൊരു മൊജീനെ പിട്ച്ചു.
ഏ ഏ എന്നും എപ്പളും ക് ട്വോ?
ഏ അങ്ങനെ പിടിക്കലില്ല ഇത് അ അവരിങ്ങനെ പൂത്യായപ്പോ ഒരു മീ മൊയ്യ്നെ ഇപ്പം മഴ പെയ്തിലെ ഇതിന്റെട്ക്ക്.
ആഹ്.
അന്ന് ഒര് മൊയ്യ് മഴ പെയ്തപ്പം പൊർത്ത്ക്ക് ചാടീനി.
ആഹ്.
കുണ്ട് ഇങ്ങനെ ആക്ക്യാണ്ട് സീറ്റ് ഇട്ടക്കാണ് പക്ഷേ എന്നാലും കൊർച്ച് ഹയ്റ്റ്ണ്ടെങ്കിൽ അത് അയ്ന്ന് ചാടി പൊർത്ത്ക്ക് ചാടി. അപ്പൊ കൊറേ നേരായ്ട്ട് അത് ചത്തില്ല അപ്പ അയ്ന്നെ അ യ്കെന്നെ ഇട്ടീനി അപ്പ പിന്നെ എട് വള്ളം കുട്ച്ചാപ്പോ പൊന്തി പൊര്ന്നാ പൊര്ച്ചാ അങ്ങനെ ഒന്നുംപാട് എക്സ്ട്രാ പുട്ച്ച്ക്കാണ്ട്
ആ ഞങ്ങക്കും ട്ടെന്നു ഇതേപോ ലെ പണ്ട്. ഞാനും ഇന്റെ ആങ്ങളീം വളർത്തിന്നു നല്ല നല്ല വൽ പ്പള്ള മീന് ഇണ്ട്ത് ല് അപ്പൊ ഇതേപോലെ ഒരീസം അത് ഡ്രിമ്മിലേനു. മയം
നിങ്ങള് കോഴി പാട്സൊക്കെ ഇട്ട് കൊടുക്കുവോ?
ആഹ്ട്ട്ടുക്കും.
ഇവിടെ അതൊന്നും ഇട്ട് കൊടുത്തില്ല പക്ഷെ ഭയങ്കര സ്മെല്ലെക്കാരം വന്നിത് ചുമേരനോട് ചരിയാണ് വീടിന്റെ അപ്പം അതൊക്കെ ഇട്ടടുത്ത് ഭയങ്കര സ് സ്മെല്ല്ലേക്കാരം ദൂരെക്കാണെങ്കി തിരക്കില്ല അപ്പ സാധാ തീറ്റ തന്നെ ഇട്ട് കൊടുക്കാറ്
ആഹ് അപ്പൊ കോഴി പാർട്സ് ഇട്ടെടുക്കുമ്പോ ആഴ്ചൽ ആഴ്ച്ചയിൽ ക്ലീൻ ചെയ്യും ഇല്ലെങ്കിൽ ഭയങ്കര
നിങ്ങളയ്ത്തെ വെള്ളം ഒഴിച്ച കളിഞ്ഞാണ്ട് പിന്നെ വേറെ വെള്ളം
ല്ലാകഴുകികാണ്ട് പിന്നെ വേറെ വെള്ളാക്കും. ഇത് എന്നിട്ട് അങ്ങനെ മഴ ഇതുകണ്ട് ചാടിപ്പോയി ഞങ്ങള അയൽവാസിന്റെ മു റ്റത്ത്ത്തെയ്നു.
ആഹ് ഇറ്റ നല്ല പോവും അതുപോലെ തന്നെ പെട്ടന്ന് പൊറത്ത് ചാടിയ ചാവുല്ല.
ചാവൂല ന്നശെരി. ഇത് നേരം വെളുക്കോളം നിന്നുകാണ്ട് അങ്ങനെ രണ്ടെണ്ണം ചാടി പോയി നേരം വെളുക്കോളം നിന്ന് ചത്ത്
ങേ
ഒന്നിനെ ജീവനോടെ കിട്ടീനി. അത് പിന്നെ ഇങ്ങനെ എഴിഞ്ഞു പോയിട്ട് അതിറെ മേത്തൊക്കാ മുറിവ് പറ്റിട്ട് ഉം പിന്നെ അത് പിറ്റേന്ന് തന്നെ ചത്തു.
ഏഹ് നേരെ ചാടി ഒരു കല്ലിന്റെ ഇടുക്കിക്ക അവ്ട്ന്ന് നീച്ചാൻ കൈയ്യായിട്ട് തോന്ന്ണ്. പുടിച്ച് ഒരു പാത്രത്തിലിട്ട്മ്പോ എന്നിട്ട് നേരെവെള് അങ്ങനെ അവിടെ തന്നെ നട ഞാൻ ചത്തക്കണ് കരുതിക്ണ് കാരണം അനങ്ങണൊന്നുമില്ല. പിന്നെ ഹസ്ബന്റ്‌ വന്നാണ്ട് ഒന്ന് പ അത്ര പൊന്നിച്ചപ്പ ആകെ കുടയണണ്ട് അപ്പൊ വെള്ളത്തിലാക്കിയപ്പോ ഒരു കൊയപ്പുല്ല.
ആഹ് ആഹ്
പിന്നെ അത് ചാകേക്കാരം കരുതി പിന്നെ അതിനെ മുർച്ച് അപ്പൊ കൊഴപ്പൊന്നുല്ല പക്ഷേ രെ രണ്ടീസം കഴിഞ്ഞാ ചിലപ്പെങ്കില്
ചാവും അയ്റ്റങ്ങക്ക് എന്തെങ്കിലും പറ്റിയാ പെട്ടെന്ന് ചാവും.
പക്ഷെ അയിന്റെ അറച്ചി നല്ല ടേസ്റ്റ്ണ്ട്. മുജിന്റെ ഇറച്ചി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് സാധാ മീന്റെ സ്മെല്ല ഒന്നുംല്ല.
ആ ഒന്നും ഉണ്ടാവില്ലല്ലോ മുക്കുമ്പോ അതേപോലെ ഇന്റെ ആങ്ങള ഫിഷിങ്ങിനൊക്കെ പോവും അപ്പോന്ക്ക് അങ്ങനെ കിട്ടലുണ്ട് ഈ മീന് മീ ഏ അത് കിട്ടും ഓല് പൊഴിക്കൊക്കെ പോവും. ചൂണ്ടലിടാനെ.
ആഹ്
എന്നിട്ട് ഇങ്ങനെ കിട്ടും നല്ല ടേസ്റ്റാ.
നമ്മടെ വീട്ടിലിങ്ങനെ വല് കൂടിയൊക്കെ പോകുമ്പോ കിട്ടണ മുജ്ജും അങ്ങനത്തെക്കെ അതീക്കടും. പിന്നെ വാളണ്ട് അതുപോലെ തന്നെ ചെറിയ മീൻ കളർമീൻ ഉണ്ടായിന് ഇപ്പ അപ്പൊനേരടുത്ത് കുട്ടികളന്തോ അയിൽ ഇട്ടിട്ടാ തോന്നണ് ഏതായാലും അതൊക്കെ ചത്തു. ചോപ്പും റോസും കളർ മീനാളില്ലേ ഗപ്പില്ലേ അല്ലാത്ത ഗപ്പി ഉണ്ടായിരുന്നു.
ഉം
ചെറിയ മീനുകളുണ്ടല്ലോ ഒരു പച്ച, മഞ്ഞ, ഓറഞ്ച്, റോസ് പ്പ് കറപ്പ് അങ്ങത്തെ മീൻ
അതിങ്ങനെ ഈ മീൻകുളത്തി ഇടാൻ പറ്റൂലല്ലോ അയിന് അക്വാറിയംമേണ്ടേ?
ഏയ് അത് ഫിഡിജിന്റെ ഒരു ടാങ്ക്ണ് ഫിഡിജിന്റെ ഒരിതുണ്ടാവുമല്ലോ ആഹ് അങ്ങനത്തെൽ വെള്ളം നിറച്ചിട്ടേക്കാണ്
ഉം
അങ്ങനെ മൂന്നാലെണ്ണം ഉണ്ട് ഉം മീനും കോയീം പ്രാവൊക്കെ ഉണ്ട്
ആഹ് ഇതൊക്കെ ഇതിന്റെക്കെ ആളായിന് ഇൻ്റെ ആങ്ങള
ഏഹ് ഇവിടെ ഭയങ്കര പിരാന്താ വന്നാലപ്പ തുടങ്ങി ആദ്യം ഗൾഫ് പോയപ്പോ കുറേ കൊടുത്തന് ഇപ്പൊ പ്രാവ് ഒക്കെ ഇഷ്ടം പോലുണ്ട് അത മേലക്ക് കോയിക്കളുണ്ട് എന്നോട് പറഞ്ഞ് കല്യാണത്തിന്റെ മുന്നേ മുയല് അരയന്നം
ആഹ്
താറാവ് അതേപോലെ തന്നെ ലോ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നലോ
ഇതേപോലെ ഓന് ഓരോന്നിനെ കൊണ്ടുവന്നിട്ട് പണിയൊക്കെ കിട്ടല് നിക്കാ ഞാൻ നോക്കേണ്ടിയിരുന്നു അങ്ങനെ ആരയന്ന ത്തിനൊക്കെ എന്റെ അമ്മൂന് വേണോ ചോദിച്ചിന് അമ്മന്റെടെ ഉണ്ടായിപ്പോ അമ്മൻ ഗൾഫ്ക്ക് പോയന്ന് നോക്കാന ആരു ഇല്ല പിന്നെ അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓള്ക്ക് കുളിക്കാനൊക്കെ ഓ കുളിക്കൊക്കെ മാണല്ലോ അരയന്നത്തിനൊക്കെങ്ങനെ കാണുക ബുദ്ധിമുട്ടാണ് എനിക്ക് വേണോ ചോയച്ചപ്പോം എനിക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു ചെന എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു കുളംണ്ട്
പരപ്പഞ്ചേന പറയും അങ്ങോട്ട് കൊണ്ടോ പോവാലോന്നൊക്കെ പറഞ്ഞാണ്ട് ഏഹ തന്നപ്പോ ഞാൻ വേണ്ടറഞ്ഞതാ അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം തിനച്ചേക്കര
ഉം എനിക്ക് കാണാൻ ഇഷട പക്ഷെ എനിക്ക് ഭയങ്കര പേടിയല്ലതിനെ തൊടാന് എനക്ക് എന്താല്ല എനിക്ക് ഒരു കോയിനു കൂടീം കുടിച്ചാ പേടിയാ
ഉം
എനിക്ക് കൈക്കെ പിടിച്ച് തന്നാലൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കും മരുന്ന് കൊടുക്കാനൊക്കെ പക്ഷെ ഒറ്റ ഒറ്റയ്ക്കൊരു കോയിനെ പോയിണ്ട് പുടിക്കാൻ പറന്നാ എനിക്ക് പേടിയാ എനിക്ക് എന്താല്ല പേരും പേടിയാണ് എല്ലാ ജീവികളെയും പേടിയ പറഞ്ഞില്ലേ
ആഹ് ആഹ് ആഹ്
നിങ്ങള് തീറ്റയൊക്കെ വേറെട്ടോർക്കോ
തീറ്റൊക്കെ കോയിക്കളാണെങ്കിൽ കോയിത്തീറ്റാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടൊടുക്കും പ്രാവിന് വേറെ അതഒക്കെ തന്നെ ഓരോന്നിന്റെയും തീറ്റ വാങ്ങി കൊടുക്കും
ഏഹ് പ്രാക്കക്ക് ഇവിടെ അധികം ഗോതമ്പ കൊടുക്കല
ആഹ് ആഹ്
ഗോതമ്പ് ഭയങ്കരമായിട്ട് ആദ്യക്കെ റേഷൻ പിടെന്ന് മേടിക്കേനും ഇപ്പ കിട്ടലൂല്ല
ആഹ് ഇപ്പൊ പൊടിയല്ലേ കീട്ട്യാ
ഏഹ്
ആട്ടപ്പൊടി
ആഹ് ഇപ്പ എന്നിട്ട് ഹസ്ബന്റ് ഗോതമ്പ് പുറത്ത് പോയിട്ട് വാങ്ങും ഒരു ചാക്കൊക്കെ പൈസ വല്യ പൈസ കൊടുത്ത് വാങ്ങുന്നട്ട എല്ലാരും ചീത്ത പറയും കാരണം ഒരു ഉപകാരം ഇല്ലാത്ത ജീവിയണല്ലോ എന്തും കാര്യല്ലല്ലോ അതുകൊണ്ട്
വിറ്റാ പൈസ കിട്ടില്ല ചില പ്രാവുകൾക്ക് ഇപ്പൊ പ്രാവിന് ആരു പൈസ ഇല്ലാതോന്നു
ആളില്ലേ ഗോതമ്പ ഇല്ലാത്തൊണ്ട ആളില്ലേ
ഉം
നട്ട് ഇപ്പോ അതറിയ എനിക്ക് ലാഭം ഉണ്ടായിട്ടില്ല ലാ മൂക്കസ അന് ഇഷ്ടണ
അത ഇഷ്ട പിന്നെ ഓലോടെ നമ്മള് വേണ്ടാ പറഞ്ഞിട്ട് കാര്യമല്ല ഓക്ക തോന്നൂല ഉം
ഞ്ഞ പറുന്നില്ലാത്രി ഇഷ്ട അതിനോട് അതിനെ പറ്റി എത്തിയും പറഞ്ഞാ അതൊന്നും താല്പര്യമല്ല ഒലെ തന്നെ ഇഷ്ട്ടല്ല. അയിനെ പറ്റിയൊക്കെ ഞാ പറഞ്ഞു
ഉം
രാവിലെ ന്നീക്ക അതിന് തീറ്റട്ടടുക്ക കുട്ടികളണ്ടായിക്കണോ നോക്ക അയിന് ഇട അയിന് ജോടി ഒപ്പിച്ചൊട്ക, അതന്നെ പണി.
ഉം എന്താ പണി ഹസ്ബൻഡന്? വേറെ എന്തെങ്കിലും പണിണ്ടോ?
ഒരു ഫർണിച്ചറിന്റെ കട
ആഹ
നിങ്ങടെ ഹസ്ബന്റിനോ?
എന്റാ അപ്പൊക്കെ പെയിന്റിങ്ങാ.
ഇങ്ങള ബ്രദറിപ്പൊ എന്തെയുന്നു?
ഓൻപ്പൊ ഗൾഫില. ഇപ്പൊ ങ്ങനത്തെ സാധനങ്ങളൊന്നുല്ല അതൊക്കെ ഉം പോയീലെ. വാക്കിം പ്പൊ ഓൻക്ക് മീനിന്റെ മീനെ പിടിച്ചൊണ്ടറ തിന്ന ഇതന്നെ പണി. പൂവോളം ഉം
ഈ മീനിന്റെ തലെങ്കിലും ഭയങ്കര ആണലെ ഇവിടെൻ്റെ അമ്മോണ്ടൊരു കുട്ടിയിണ്ടേ അമ്മോന്റെ മോളെ ഹലോ അവളും ഫിഷറിങ്ങിന പഠിച്ചേ അപ്പം, ഓരോ മീനാൾക്ക് ഓരോന്ന് വെച്ചെടുത്ത് മുട്ടടാനും മുട്ട ഇട്ടാല്, പല സീസില്ല മുട്ട വെച്ചൊടുത്താണ്ട് കുട്ടികളുണ്ടാക്ക അങ്ങനെക്കെ പറഞ്ഞ് എന്തെ ഒക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ട ന്നൊക്കെ ഓൾക്കറിയ.
ആഹ
അയിനായിട്ട് പഠിക്കണ ഓരോ ടീമുണ്ട് അറയ.
ഏ ഇണ്ട്ണ്ട് ഫിഷറീസ് ആഹ
ഓരോ ജോലികള്.
ആഹ
എല്ല നമ്മള് അതൊക്കെ നമ്മള് വിചാരിക്കാത്ത ജോലികളാണല്ലോ.
ഉം ഇന്നത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള ജോലികളുണ്ട്. പല വബളും ഉണ്ട് പണ്ട്
ഇപ്പൊ ഓരോരുത്തര മൈൻഡിലാണ് ഓരോ പക്ഷെ ഇപ്പ എന്താന്ന എല്ലാ മേഖലയിലും എല്ലാരുണ്ട്. നമുക്ക് ഏത് മേഖലയിലേക്കും തിരിയാൻ വയ്യ കാരണം ഇന്നതെടുത്ത അവടെ ആളിണ്ട് പിന്നെ ആരേലും ഒന്ന് പുതുതായി കണ്ടെത്തണം അപ്പൊ പിന്നെ അതന്നെ കോപ്പിയടിച്ചും. ഒരുപാട് പേര് ഇതിന്റെ അടുക്ക് ട്രെൻഡിങ്ങായന്നാണല്ലോ മസ്കാബണ്ണ്.
ആഹ
അത്ണ്ടാക്കാത്തോലും തിന്നാത്തോലും ഉണ്ടാവൂല പറയുമ്പോ അതത്ര വലിയ ടേസ്റ്റ്ണ്ട് തോന്നില്ല നിക്ക് ഇങ്ങള് കഴിച്ചിട്ടുണ്ടോ? ആഹ
ഞങ്ങള് വാങ്ങി കൊണ്ടന്നതാ.
ഏഹ ഞാൻ വീട്ടില് ണ്ടാക്കീന് നിക്ക് എല്ലാര വീഡിയോസും കണ്ട്. കണ്ട് പൂതിയപ്പോ വീട്ടില് കോഴ് ന്നില്ല പക്ഷേ ഓര് പറയണ അത്ര ഹൈലൈറ്റോന്നുല്ല.
മധുരം നല്ലോണ്ണം ഇഷ്ട്ടള്ളോർക്ക് പറ്റും. പറ്റും അല്ലാതോർക്ക് പറ്റൂല നിക്ക് ഇഷ്ടല്ല ആഹ ഇൻക്ക് എരിവുള്ളത പറ്റ.
ന്റെ ഉമ്മച്ചിക്കും അതെ ഞാൻ എന്തേ സ്പെഷ്യൽ ഉണ്ടാക്ക അർഞ്ഞ ഉമ്മ പറയും, എരിവും പുളിള്ളതാണെങ്കി കൈക്കും മധുരാണെങ്കി കുറച്ച് പഞ്ചാരയാണ്ട് കുത്തി കലക്കി കുടിച്ചാന്നല്ലാതെ
ആഹ ആഹ
മധുരത്തിനോട് നിക്ക് താല്പര്യല്ല എരു പുളി ഭയങ്കര ഇഷ്ട ഇനിപ്പോ എന്ത് സാന നാക്സ് ഉണ്ടാക്കാണെങ്കിൽ മദിരണ്ടായി
ആഹ് എനിക്ക് പണ്ടേ ഏരുവിനോടാണ് താല്
ഇവട ഹസ്ബൻഡിന്റെ വീട്ടില് എരുവാർക്കും വേണ്ടന്നെ ഒരു തുള്ളിയെരു ട്ടാലന്നെ ഹൗ വർണ്ടതോ ഇവർക്കെ തെയാവോ ഇങ്ങനെ ഇടുല്ലാതെ ചേലായിട്ട് ഇപ്പൊ ഇനിക്കും തന്നെ ഇവരത് ഒപ്പം പോയി പോയി ഇവിടാതായിയായി ചെലപ്പിന്റെ കൂ ട്ടിൽ പോയെക്ക് ഭയങ്കര എരുവാ ഒന്നും തിന്നാ വയ്യാത്ത അവസ്ഥയാ അപ്പൊ പറ്റേ എരുല്ലായിറ്റ്
ആഹ്‌ ഞാൻ പിന്നെ വിട്ട് പോയി നി എനക്ക് പ റ്റും ഇവടെ പിന്ന ഓവറായിട്ട് പറ്റൂല ഇപ്പക് ഹാർട്ടിന്റെ പേഷ്യന്റ് ഒക്ക ആയതുകൊണ്ട്
ഓഹ് അഅ്ശരി
ആഹ് ഓൽക്കൊന്നും ഏരുവല്ലാത പറ്റൂലല്ലോ
ആഹ്‌
അ എനിക്കോ എരു പറ്റും പക്ഷെ അത് വിചാരിച്ചാണ് കണ്ണുന്നും മൂക്കുന്നും വെള്ളം വെ തിന്നാ കോലത്തിലുള്ള എരു
എന്റ വീട്ടില് അത്യാവശ്യം നല്ലോണം ഇടും ഹസ്ബൻഡക്കെ വരുന്നുണ്ടറിമ്പോ കൊറച്ച് കൊറക്കലാണ് ഇവട ഇവര്ക്ക് ഇട നെ മാണ്ട മൊളകൊന്നും മാങ്ങയേം വേണ്ട നലെ എരുട്ടാ ഞാൻ ആ കുപ്പിയും കൊണ്ട് പോകന്നൊക്കെ പറയും കാരണം തീരെ എരു വേണ്ട ആഹ്‌ ഓക്കേ എന്നാ ശരി